ഹലോ
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട് സൗണ്ട് കൊറച്ച് കൊറവാണ്.
സൗണ്ട് ഇപ്പ ഇണ്ടോ സൗണ്ട്
ആഹ് ഇപ്പോണ്ട് ആഹ് ഇപ്പ ഉണ്ട്
ആഹ് എന്തൊക്കെയാണ് വിശേഷം?
ഓഹ് സുഖം അവിടോ?
ഏഹ് ഇവിടെ സുഖം തന്നെയാണ് ചായ കുടിച്ച? ഇന്ന് മഴയില്ല നല്ല തണുപ്പുണ്ട് കാറ് കെട്ടി നിക്കുന്നൊക്കെ ഉണ്ട്
ഓഹ്
നിങ്ങൾക്കോ അവിടെ മഴയുണ്ടോ?
ഇവിടെ ചെറുതായിട്ട് മഴക്കോളുണ്ട് പിന്നെ വെയിലുണ്ട്.
ആണോ
ഉം
ചായ കുടി കഴിഞ്ഞോ
ഓ കഴിഞ്ഞ് കഴിഞ്ഞ് അവിടോ
ഇവിടെം കഴിഞ്ഞു
ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കഴിച്ചു നിങ്ങള്
ഞാൻ കഴിച്ചില്ല ഇനി കഴിക്കണം
ആഹ് നിങ്ങളെപ്പഴാണ് എണീക്കാറ്
ഞാനും ഏഹ് എട്ടരയാവുമ്പഴ് എണീക്കും
ആഹ്
ഉം അവിടോ
ഇവിടെ ഞാന് അഞ്ചരക്ക് എണീക്കും മക്കക്ക് മദ്രസേ പോവാൻണ്ടെയ് അതുകൊണ്ട് അപ്പ എണ്ണീക്കും പിന്നെ വേഗം കടിയൊക്കെ ഉണ്ടാക്കും കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ചേരം റസ്റ്റ് എടുക്കും ഒരു ഏഴര കഴിഞ്ഞാ ഒന്ന് വെറുതെ കിടക്ക ഒറങ്ങൊന്നുല്ല ജസ്റ്റ് ഒന്ന് കിടക്ക അങ്ങനെ
ഞാന് അഞ്ചെമുക്കാല്ന് എണീക്കും എണീറ്റ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കെടക്കും കിടന്നിട്ട് എട്ടരയാവുമ്പോ എണീക്കും ക്ലാസിന് പോവുമ്പോ പിന്നെ അത് നടക്കത്തില്ല
ആഹ്
ഏഹ് അന്നരം തന്നെ
ആഹ് അത് ശരിയാണ് ക്ലാസ് ഉണ്ടാവുമ്പോ പിന്നെ ഉറങ്ങാന് സമയം കിട്ടൂല്ലല്ലോ അങ്ങനെ
അതെ അതോണ്ട് അത് ഏഹ് അന്നേരം ഒറങ്ങാൻ സമയം കിട്ടത്തില്ല പിന്നെ അന്നേരത്തെ ഒറക്കൊക്കെ ശനിം ഞായറും ഒറങ്ങിന്ന്
ആഹ് ഏഹ് നിങ്ങള് ഫീസൊക്കെ കെട്ടി വെച്ചിട്ടന്നെയല്ലേ പഠിക്കുന്നേ
അല്ല എനിക്ക് ഫീസ് എനിക്കാണെങ്കി ഫീസ് ഒരു വർഷത്തേന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയൊള്ളൂ എനിക്ക് മാർക്ക് ഉള്ളോണ്ട് പ്ലസ് ടുവിന് മാർക്ക്ള്ളോണ്ട്
ആഹ് ഏതായിരുന്നു സബ്
ഞാൻ എഞ്ചിനീയറിംഗാ എടുത്തത് എലക്ട്രോണിക്സ്
ആഹ്
അപ്പൊ എനിക്ക് പ്ലസ്ടുവിന് മാർക്ക്ള്ളോണ്ട് ഞാൻ പിന്നെ കീമ് വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല അപ്പൊ കീമിന് എനിക്ക് കുറച്ച് കുറഞ്ഞു എന്നാലും ഞാൻ
ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോണംന്നുണ്ടെങ്കില് കൊമേഴ്സോ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെക്കെ
വേണ്ട വേണ്ട സയൻസ് തന്നെ എടുക്കണം സയൻസ് എടുത്തവർക്കെ പോവാൻ പറ്റൂ
ആഹ്
സയൻസ് എടുത്തോർക്കെ ബിട്ടെക്കിലോട്ട് പോവാൻ പറ്റൂ
ആഹ്
കൊമേഴ്സ് എടുത്താ പോവാൻ പറ്റത്തില്ല
ആഹ്
ഉം അതെടുത്തവരെ എടുക്കത്തൊള്ളൂ
ഇപ്പോ എത്ര വർഷത്തെ കോഴ്സാണ്
നാല്
ആഹ് ഇപ്പൊ എത്ര വർഷായി
ഞാൻതേ കേറീട്ടേള്ളൂ ഫസ്റ്റ് ഇയറ്
ആഹ് ആഹ് ഈ വർഷം മുതലാണോ കേറിയേ
ആഹ് ഈ വർഷം മുതലാ കേറ്യേ. ഈ വർഷം മുതലായ് അങ്ങനല്ല ആഹ് ഇപ്പം സ് എഹ് ഫസ്റ്റിയറ് കഴിഞ്ഞു. ആഹ് ഇനി യ്യ് സെക്കൻ്റിയറിലോട്ട്. ഉം ആഹ് അങ്ങനെ
എങ്ങനെണ് പഠിക്കാനൊക്കെ എങ്ങനെയാണ്? ഏഹ്
പഠിക്കാനൊക്കെ ആഹ് എഹ് ഓരോന്നിനും അതിന്റേതായ പാടുണ്ട്. ഓരോ സബ്ജക്ടിനും അതിന്റേതായ പാടുണ്ട്. ബാക്കി ആരും പറയുന്നല്ലോ ഓരേന്നും. ഞങ്ങക്ക് കൂട്തലും ഞൻക്കൊക്കെ ആഹ് ആറ് സബ്ജക്ടുണ്ടെങ്കി അഞ്ചെണ്ണം പ്രോബ്ലായിരുന്നു. പ്രോബ്ലം ന്ന് വച്ച് മാക്സല്ല സർക്യൂട്ടും കാര്യങ്ങളും അങ്ങനൊള്ളത്. ഒരു സിസ്റ്റത്തിന്റെ പ്രോബ്ലാണെലും അങ്ങനെ ഉള്ളത്.
അങ്ങനെ ആഹ്.
ഉം അങ്ങനെള്ളത്.
വേറെന്തെക്ക്യാ? എഹ് ഇന്നെന്തെങ്കിലും സ്പെഷ്യല്ണ്ടാക്കാനാഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലൊക്കെ.
ആഹ് ബിരിയാണിയും ചിക്കനും ചിക്കൻ കറിയും. അവടോ?
ഏഹ് അവടെ കറിയും കൂട്ടോ ബിരിയാണില്?
ആഹ് ഞങ്ങള് അങ്ങനെ വെക്കുന്ന. സ വീട്ടി വെക്കുമ്പോ സപ്പ്റേറ്റായിട്ട് വെക്കും.
ആഹ്.
അങ്ങന.
ഈ നെയ്ച്ചോറ് വെച്ച് ട്ട് പിന്നെ ആഹ് അങ്ങനെയല്ലേ നെയ്ച്ചോറിനല്ലേ ബിരിയാണി ന്ന് പറയുന്ന നിങ്ങള്.
ഞങ്ങള് നെയ്ച്ചൂറിനല്ല അല്ലാതെ. നെയ്ച്ചോറിനല്ല ബിരിയാണി ന്ന് പറയുന്നെ.
ടാ ങ്ങനെയല്ല ഇവ്ടെ മസാല ഇണ്ടാക്കി ട്ട് അതിന്റെ മീതെ ചോറ്ട്ട് അങ്ങനെയാണ് ണ്ടാക്കാറ് ഇവടെ. ഇവടെ
താണ് ഇഷ്ടം. പക്ഷേ എഹ് വാപ്പാക്കാണെങ്കി എഹ് കറി കറിൻ കറി വേണം. കറിയായിട്ട് വേണം.
ആഹ് ആഹ് ചിലോർക്കങ്ങനെ നിർബന്ധണ്ടാവും. ആഹ്
അത് കറിയില്ലാതെ കഴിക്കത്തെ ഇല്ല. എന്ന് വച്ചാ ഇപ്പം എവ്ട്ന്നേലും ബിരിയാണി കിട്ടോന്ന് വെച്ചോ. അപ്പൊ അതിൻ്റൂടെ മിക്കയിടത്തും കിട്ടണേന്റെ കൂടെ ങ്ങനെ കറി കാണൂല്ലല്ലോ. ഇങ്ങനെ ആഹ് അപ്പം അത് മീൻ കറി കൂട്ടിയിട്ടാന്നേലും അത് കറി ഒഴിച്ചിട്ടേ അത് കഴിക്കത്തൊള്ളൂ. അങ്ങനെ അങ്ങനെയാണേം
അങ്ങനെയാണല്ലേ. ഇ ഞി ഞമ്മ ക്ക് അങ്ങനെ ഇഷ്ടൊയില്ല. അങ്ങനെ കറി ഒഴിച്ച് കഴിച്ചാ പെട്ടെന്ന് മ ട്ടിപ്പ് വെര്ന്നൊരു താണ്. നമുക്ക് ബിരിയാണിയിലേ കറി ഒഴിച്ച് കഴിച്ചാ. ആഹ് അങ്ങനെ കഴിക്കുന്നതൊക്കെ ഞാൻ ക്ക് ക്ക് കണ്ടിട്ട്ണ്ട്. ചിലോരെ ഓരോരുത്തരെ പേഴ്സൺലിഷ്ടം അങ്ങനെയിരിക്കും.
പിന്നെ ഇങ്ങനെ ഉച്ചക്കിങ്ങനെ കറി വെക്കും. പിന്നെ അത് രാത്രിയേത്തേന് വേണേലും നമുക്ക് ചപ്പാത്ത്യോ പൊറോട്ടയോ വല്ലോം വാങ്ങിക്കും. അപ്പം അഹ് അതിൻ്റൂടെ അങ്ങനെം കൂട്ടാലോ.
ആഹ്. ഞാനുണ്ടാക്കാറ്ണ്ട്. ഈ ചിക്കൻ കറ്യൊക്കെ ണ്ടാക്കുമ്പഴേ ചെലപ്പോ പൊറാട്ട ഓർഡർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും വീട്ടില് ഫോ കറി അങ്ങനത്തെ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
എനിക്ക് ബീഫ് കഴിച്ചുടാ. അതുകൊണ്ട് ഇവിടെ വാങ്ങത്തില്ല
ആ അതെന്താ നിങ്ങൾ കഴിക്കില്ലേ
എനിക്ക് അലർജിയുണ്ട്. എനിക്ക്
ഉം.
ഇല്ലായിരുന്നു. എനിക്ക് അലർജി ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പം രണ്ടോ മൂന്നോ വർഷം ആവുന്നേ ഉള്ളൂ എനിക്ക് അലർജി ആയിട്ട്. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെന്ന് തീരെ കയ്യല്ല. തില്ല ഒരു പീസ് പോലും കഴിക്കാൻ പറ്റത്തില്ല അപ്പം പെട്ടന്ന് ഞാൻ ണ്ട ഞാൻ പണ്ട് തൊട്ടെ ഇഷ്ടംപലെ എന്റെ വീട്ടില് ഇഷ്ടം മൊത്തം ചിക്കൻ വാങ്ങത്തില്ലായിരുന്നു ബീഫ് ഇപ്പ വാങ്ങുന്നത് മൊത്തം കഷണ്ട പിന്നെ ഇപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് വർഷം തോന്ന അന്നത്തെ ത്തെ പെരുന്നാളിന് ഇവക്ക് കഴിച്ചു കഴിച്ച് എനിക്ക് ദേഹം ഇങ്ങനെ ഒരുമാതിരി ചൊറിച്ചില് വന്നു ഇങ്ങനെ കൈയുടെ കൈയുടെ മേലൊക്കെ ഇമാതിരി പൊങ്ങി വന്ന് എനിക്കറിയാൻ വയ്യ അലർജിയാണൊന്നു അറിയാൻ വയ്യാ
ആഹ് നമുക്കറിയില്ലല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ അരിച്ചു പോക കടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തക്കാന്ന് കരുതോ
അതെ അങ്ങനെ എന്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ കേറിയൊന്ന് കാണിക്ക അപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം ആഹ് അലർജിയാണ് ബീഫ് കഴിക്ക ചെയ്തെന്ന് പറഞ്ഞു ഇങ്ങനെ അവര് ട്രിപ്പൊക്കെ ഇട്ടു ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഉം ഡേഞ്ചറാന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ഒരു അലർജി ഫുഡ് അലർജി ഡേഞ്ചറാന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഹൊക്കെ പൊങ്ങി വരുന്നത് അത് കഴിഞ്ഞിട്ട് അന്ന് കടയിൽന്ന് വാങ്ങിയ വാങ്ങിയ ബീഫായിരുന്നു ആഹ് ഉമ്മച്ചിറഞ് ചെലപ്പോ- മടേന്ന് വാങ്ങിയേണ്ടേയിരിക്കും മരുന്നൊക്കെ കുത്തി വെച്ചട്ടുള്ള ആയിരിക്കാണ്ടായിരിക്കും അങ്ങനെ പെരുന്നൾന് ഹക്കീക്ക കിട്ടിയായിരുന്നു അങ്ങനെ ഹക്കിക്ക കിട്ടിയപ്പോഴത്തേനും ആദ്യമന്ന് എന്റെ മ്മച്ചി പറഞ്ഞു നീ ഒരു പീസ് കഴിച്ചു നോക്ക് നമുക്ക് നോക്കാന്ന് പറഞ്ഞു ചേപ്പോ ഒരു പീസ് ഒരു പീസ്ന്ന് വെച്ചാൽ കുഞ്ഞൊരു പീസ് കഴിച്ചു വൈകുന്നേരം ആയപ്പോ എനിക്ക് ആദ്യത്തെ കാലം പ്രശ്ണായിരുന്നു ദ്ദേഹം മൊത്തം പൊങ്ങി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉം
കഴിച്ചിട്ട് പിന്നെ ചൊറിയല് വന്ന പിന്നെ അത് ഒരു കഷ്ണം കഴിച്ചാലും നമുക്ക് നല്ല ഇത് വരും ദേഹത്ത് അത് നമ്മള് ഒരു കഷ്ണം കഴിച്ച അതിന്റെ പാട്സ് ലിവറണ് കഴിച്ച ങ്കിലും നമുക്കത് വരും ബി അങ്ങനെ അതിന് അലർജിണ്ട് എന്ന പിന്നെ നമ്മളെ കഥ കഴിഞ്ഞു പിന്നെ അതിന- അതിനോട് വെർക്കന്നുള്ളതാണ് പിന്നത്തെ ഉം
അങ്ങനെ പോയി ഇപ്പം എനക്കും ആദ്യത്തെക്കാലും ഭയങ്കര കൊഴപ്പായി ബിപി ഒക്കെ ലോയായി ഇപ്പൊ ഡോക്ടർ പറഞ്ഞു എനി കഴിക്കാൻ നക്കല്ല് ബിപി ഒക്കെ ഭയങ്കരായിട്ട് ലോയാവും
ക്കെ ബീഫ് കഴിച്ചിട്ട് ഇങ്ങനെ അലർജി വരുമ്പോ ശ്വാസം മുട്ടും വരും
ആഹ് അതും ഡേഞ്ചറാണ് അത് ഡേഞ്ചർ ആണ് എന്ന് വെച്ചാ അങ്ങനെ- എന്നിട്ട് എന്നച്ച ആള് തട്ടിപ്പോകൻ വരെ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്
ആഹ്
അങ്ങനൊരു സിറ്റുവേഷനാണ്. അന്നെനിക്ക് ഏഹ് ഇച്ചിരിയട് എഹ് ഇൻചെക്ഷൻ എട്ക്കാൻ വേണ്ടി താമസ്ച്ചോടെസ് സിസ്റ്റർമാര് തെരക്കിലായിരുന്നു അപ്പൊ താമസിച്ചപ്പത്തേനും ഇൻക്കിത് കൂടി. കൂടിയിട്ട് നമ്മളാദ്യമായിട്ട് പറഞ്ഞതൂല്ല അലർജിയെ പ ട്ടെന്ന് ട്ക്കണോന്ന് പറഞ്ഞില്ല ഇങ്ങനെ തുണ്ട് കൊടുത്തതേ ഒള്ളൂ. ഉം
ത്തൊരു റോസ്.
ദേഹം മൊത്തം ങ്ങനെ പൊങ്ങി വെരും. അപ്പം ഇങ്ങനെ വെച് താമസിച്ചാ അങ്ങനെ എട്ത്തപ്പഴത്തേനും ആ ഇഞ്ചക്ഷൻല് ഏഘാതം ഇൻ ക്ക് രണ്ട് മൂന്നെണ്ണം എട്ത്തു എട്ത്ത് ബി പി ലോയായി ആഹ് ട്രിപ്പ്ട്ടു. പിന്നെ അങ്ങനെ വന്നപ്പം അത് ആദ്യൊന്നും കൊറയാതെ വന്നു കൊറയാതെ വന്നപ്പം ഡോക്ടറ് പർഞ്ഞു ഞ് കൊറച്ച് സമയം കൂടി ഒന്ന് നോക്കിട്ട് ഈ ലാസ്റ്റ് സ്റ്റേജില് ഇങ്ങനെ എട്ക്ക്ന്നൊരു ഇഞ്ചെക്ഷനുണ്ട്. അത് നമ്മടെ കാലിന്റെ തൊടയിലാണ് എട്ക്ക്ന്നത്. പ്പം അത് നോക്കിട്ട് എന്താന്ന് വെച്ചാ കൊറവില്ലെങ്കി നമക്കങ്ങനെ എട്ക്കാനേ പറ്റത്തൊള്ളൂ. ത് ച്ച് ഏഹ് ന്നെച്ചാ കൊർച്ച് സൈഡെഫെക്ട്സ് സൈഡെഫക്ട്സും ഉള്ള ഇഞ്ചക്ഷനാണ്. ഇടുമ്പം നമ്മടെ ഹേർട്ട് ബീറ്റൊക്കെ കൂടും. അപ്പം അങ്ങനെ പിന്നീടായപ്പം ഞാൻ പ്രശ്നാ ന്ന്ങ്ങനെ എനിക്ക് കൊർച്ചഴിഞ്ഞ പ്പൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്കി കൊറഞ്ഞത്.
ആഹ്.
ഇഞ്ചക്ഷന ‌ ആ ഇഞ്ചെക്ഷട്ക്കേണ്ടി വന്നില്ലെനിക്ക് അങ്ങനെ കൊറഞ്ഞ് പർഞ്ഞ് കൊർഞ്ഞ് ഇനിയിപ്പൊ കൊഴപ്പല്ല ഇനിയിപ്പത് കഴിക്കല്ലേ ന്ന് പറഞ്ഞു.
ക്ഷനെക്കെട്ത്താള്ള സൈഡെഫെക്ട് പിന്നെണ് മൻസിലാവ നമ്മക്ക്. അപ്പ തൊരു സുഖത്തിന് നമ്മളത് എട്ത്ത് കഴിഞ്ഞാല്വേ പിന്നെ അത് നല്ല പ്രശ് നാണ്. ഈ ഇൻജെക്ഷന് ന്ന് പറയുന്ന അത്രയ്ക്ക് വെല്യ നല്ലതൊന്നല്ല. ഉം നല്ല എഹ് എഫക്റ്റ് ണ്ടാക്കും നമക്ക്.
അതെ അങ്ങനെ ഈ ഇഞ്ചെക്ഷന് ഭയങ്കര നമ്മടെ ഈ അലർജിടെ ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര ഒറക്ക.
ആഹ് അതെ അതെ ആഹ് നല്ല ക്ഷീണം വെരും. എനിക്കും പണ്ട് തേ പോലെ ഏഹ് ഇണ്ടായിരുന്നു. അയ്ന് ഇങ്ങനെ പൊടിം മണ്ണൊക്കെ തട്ടിട്ടെ.. ദേഹത്ത് ങ്ങനെ നനച്ചുള്ളിപ്പണി നമ്മടെ റമളാം വെരുമ്പഴേ നനച്ചുള്ളിപ്പണി എട്ത്ത് ട്ട് ഇങ്ങെനെ ണ്ടായിരുന്നു. ആഹ് പൊട്യൊക്കെ ആയിട്ട് എനിക്ക് നല്ല ചൊറിയലും അസ്വസ്ഥതക്കായിട്ടേ ഇതേപോലെ ങ്ങട്ട് ആഹ് എഹ് അലർജിക്ക്ള്ള ഇഞ്ചക്ഷനൊക്കെ ട്ത്ത്ട്ടാണ് പ്പേതായത് ഇട്ത്ത് രണ്ടോ തവണ ഇട്ത്തിരുന്നു എന്നിട്ടാണ് പേതായത്. അത് താണ്ട് കുത്തി വെച്ച അപ്പ തെന്നെ നമുക്ക് നല്ല മയക്കം വെര്വേ. എന്നാ ശെരി എന്നാ ശെ
ആഹ്.